ഹലോ.
ഹലോ.
കേക്കുന്നോ.
ആഹ് കേക്ക്ന്ന്.
ഇവിടൊണ്ട്.
ആഹ്.
ആഹ് പിന്നേ.
നമുക്ക് ആഹ് ഒരു വിഷയം സംസാരിക്കാനാണ്.
ഓക്കേ.
ആഹ്
കടലുണ്ട്. അപ്പൊ നമുക്ക് ഏഹ് കളി ഇപ്പഴ്ത്തെ പിന്നെ കാലാവസ്ഥേം അറിയാവല്ലോ
ആഹ് ഇപ്പഴ്ത്തെ കാലാവസ് ത്താനാവുമ്പോത്തേക്കും നല്ല മഴയും ഒരുമാതിരി വെയിലും ഒക്കെയല്ലേ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോ കളിക്കും. അയിവിട്ത്തതി
ഉം പറഞ്ഞോ വള്ളക്കാര് ഉം ഹസ്ബൻ്റ് ജോലിക്ക് പോകുന്നെയാണ്
ആന്ന് ആന്ന്. അദ്ദേഹം വെള്ളത്തിൽ കേറുന്ന ആളാ പക്ഷെ ഇപ്പൊ പണി അത്രേയില്ല. എ ന്നാലും മ മീനൊക്കെ ഏഹ് ചൂടയാണ് ഇപ്പ നമുക്ക് ലഭിക്കുന്നത് കൂടുതലും ഇവടെ ക്കേന്ന് പറയുമ്പഴ്ത്തേക്കും. ചൂട സുലഭവായിട്ട് കിട്ടുന്നോണ്ടിപ്പ അതിന് വെലയും ഇല്ല ഇവിടങ്ങളിലൊന്നും
ഉം ഉം
ആഹ് വീട് ക കടൽ തീരത്തൊക്കെ ആന്നോ വീടൊക്കെ?
അതെ വീട് കടലിന്റെ അടുത്താണ്. എന്റെ സഹോദരനും ഒക്കെ ജോലിക്ക് പോകുന്ന ആള് ഈ ജോലിക്ക് കാലാവസ്ഥ രൂക്ഷവായിട്ട് ഇന്നലെയൊക്കെ നല്ല കടലായിരുന്നു ഹലോ കേക്കുന്നില്ല കേക്കുന്നില്ല. ആഹ് ഹലോ ഹലോ കേക്കുന്നുണ്ടോ? ഇന്നിയ ആഹ്